അതെ
കേക്കാം കേക്കാം.
ആ എന്തൊക്ക, ഹോബിസ് എന്തൊക്കെയാ?
ഹോബിസ് സിനിമ കാണും, ഏഹ് ഗെയിം കളിക്കും. പിന്നെ നല്ല നല്ല ഫുഡ് എക്സ്പ്ലോറെയ്യ.
ആണോ ഫുഡ് എക്സ്പ്ലോററാ. ഏത് ഫുഡ് ലാസ് ട്രൈ, ഏത് ഫുഡാ ലാസ്റ്റ് ട്രൈ ചെയ്തേ?
ഏഹ് ഒരു ഒരടുത്തൊരു കടയില് ഒരു മാൾ പ ഡ്രട് ചീസ് മന്തിറഞ്ഞ ഒരു മന്തി കയിച്ചു
ഓഹ് ആണോ ഞാനാദ്യാട്ടാ കേക്കുന്ന ആ ഫ്ലേവറ് ഇതെങ്ങനൊണ്ടത്
അത് നല്ല ടേസ്റ്റ്ണ്ട് ഇഫാ ചിക്കൻ കഴിച്ചിട്ടുണ്ടോ ഇഫാ ചിക്കന്റെ ഫ്ലേവറായിട്ട് ഏകദേശംസാമ്യാണ്
ആണല്ലേ അത് രണ്ടും കഴിച്ചിട്ട്ല്ല ഡ്രൈ ഫ്രൂട്ട് പറ്റുങ്കെ ട്രൈയെതോക്ക് ഞാ ലാസ്റ്റ് കയ്ച്ചാ കൊറിയൻ ബാർബിക്ക് ചിക്കന് പറഞ്ഞ മന്ത്യാ
അതെങ്ങനെണ്ടായിരുന്നു?
അത് ആക്ച്വലി സോയ സോസ് സസിനിക്കീട് ആ ഒരു ഫ്ലേവറാണ് ആക്ച്വലി ചെയ്ത്. കൂടുതല് നിക്കുന്നത് ന്താച്ചാ നൈസാ നല്ല ടേസ്റ്റാ കൊറജ്ജും കഴിഞ്ഞിട്ടില്ലേ ആ കൊറെ ഹലോ കേക്കാം കേക്കാം പറഞ്ഞോ.
ക്കെ ഇല്ല ല്ല ല്ല ആഹ്
ഉം ഗെയിമ് കളിക്കാറുണ്ടോ
പിന്നെ കൊറേ ഗെയിമ് കളിക്കാറുണ്ട് ഏ.. വെറേതുണ്ട് കളിക്കാറുണ്ട് ഇപ്പൊ പബ്ജി മിനിമിൽഷ്യ
പബ്ജി പിസി ലാണോഅതോ ഫോൺലാണോ
ഏ മൊബൈൽ
മോബൈൽ ഓ വി ജി എമ്മഐ
അതെ അതെ വിജിഎംഐ
ആഹ് വാല്യുണ്ടങ്ങനൊണ്ട് ഞാൻ ഇത്വരെ ട്രൈ ചെയ്തിട്ടില്ല
വെലറിണ്ട് നല്ലതാണ് വേലറണ്ട് ഓ കളിക്ക്യാൻ കൊറെേ നേരം ടുക്കും അതാണ് ന്റ പ്രശ്നം ഒരു മാച്ച് കളിക്ക്യാൻ ഒരു നാപത് മിൻറ്റ്
ഒരു മാച്ച് നാപ്പത് മിൻറ്റ് എടുക്കോ ആ ഞാൻച്ച് പത്ത് മിൻറ്റി തീരൂന്ന് നാപ്പതിന്റ് ന്ത്‌ പാടാ
ആഹ് അത് പർഞ്ഞാ നമ്മള് അഞ്ച് പേര് അഞ്ച് പേരായിരിക്കും ഒരു ടീം ഈ അഞ്ച്പേരില് ആ അതിൽ ഏ ഫസ്റ്റ് ഹാഫില് ഒരാള് ഒരു ഇതുണ്ടാവും ബോംബ് ആ ബോംബ് പ്ലാന്റ്യ്യണം അപ്പർത്തോര് ഡിഫ്യൂസ് ചെയ്യണം അപ്പൊ അവരെ കയ്യിലേക്കും സ്ഥലക്കൊ പ്പം അവർക്ക് എവിടെ വേണങ്കിലും എന്തൊക്കെ ചെയ്തു വെക്കാം അപ്പൊ കൊറേ ഏജൻസ് ണ്ടാവും പ്പം ഓരോ ഏജൻസി ഓരോ പവർ ണ്ടാവും അവരെ വെച്ചിട്ട് ഇവരെ തടുക്കണം നമ്മള സമയം കൊണ്ടറ്റാകെയ്തിട്ട് അവരെ കൊന്ന് കഴിഞ്ഞാൽ അറ്റാക്കേഴ്സ് ജയിക്കും ഇല്ലെങ്കി പ്ലാൻഡായിട്ട് ചെയ്യണം ഇതിലെതെങ്കിലും ചില അറ്റാക്കെയ്യ്സെയ്ക്കും മറ്റ് റ്റവരാണെങ്കിൽ പ്ലാന്റ് ചി ഏഹ്
നമ്മള് കണ്ട്ടിക്കണം എവിടായീ ബോംബെന്ന് പോയ് കണ്ടുടിക്കണം ഓ കാണാം പറ്റ്വോ ആഹ് ഓക്കെ അപ്പൊ കൊഴപ്പയ്ല്ല എളുപ്പല്ലേ
ക്ക് ഇവർക്ക് സ്‌ ഏത് കേറി കഴിഞ്ഞാൽ ബോംബ് വച്ചിട്ട് ആ സ്ഥലം ഓര് കയ്യടക്കി കഴിഞ്ഞാ ഓർക്ക്‌ ഓരോരുത്തർക്കും പവർ ണ്ടല്ലോ അവര് അത് വെച്ചിട്ട് ആ സ്ഥലം അങ്ങ് മൂട്വോ അങ്ങനെ എന്തെങ്കിലുംക്കെ ചെയ്യാമ്പറ്റും അവർക്ക്
ആ അപ്പൊ അവരെ എലിമിനേറ്റ് ചെയ്താ മാത്രെ നമുക്ക് കളി ജയിക്കാൻ പറ്റോള്ളാ
ഇത്ര സെക്കഡിനുള്ളിൽ പൊട്ടിത്തെറിക്കും ആ പൊട്ടിത്തെറിക്കുന്ന സമയത്തിനുള്ളില് നമ്മള് ഊരണം
ആ കേട്ടിട്ട് നല്ല ഗെയിം ആയിട്ട് തോന്നുന്നു ഞാൻ മാക്സ്
പിന്നെ ഭയങ്കര റീകോയിലും എയിമും ഭയങ്കര നല്ല വേണം അതാണ് പ്രശ്നം ഒടുക്കത്തെ റിക്കോയിലാ നമ്മള് അനങ്ങാണ്ട് ഒരു സ്ഥലത്ത്ന്ന് വെടിവെച്ചാൽ പോലും കറക്റ്റ് കൊള്ളൂല ക്ളോസ്ഡ്റിന്
ഓ അങ്ങനെ ഉണ്ടല്ലേ എല്ലാ ഗൺസിനും ഇങ്ങനെയാണോ അതോ ചെല ഗണ്ണ് മാത്രമേ റീ കോയിലബിൾ ഉള്ളോ
അല്ല മിക്കവാറും എല്ലാ ഗണ്ണിനും റിക്കോയിൽ ഉണ്ട് എല്ലാ ഗണ്ണിനും
പിസ്റ്റൾല് പിസ്റ്റളും ഒക്കെ റീകോയിലാ അപ്പോൾ ഹെഡ് ഷോട്ട്ക്കെ അടിക്കുന്നതോ അയിൽ
ഹെഡ് ഷോട്ട് ട്ട് അടിക്കാ വെച്ചാൽ നമ്മള് നീങ്ങിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു വെടി വെച്ചാ കറക്റ്റ് പോവും പക്ഷെ രണ്ടാമത്തെ വെടി വേറെ എങ്ങോട്ടേക്ക് പോവുക.
ഓ ബോഡിഷോട്ട് കണ്ടിന്യൂസ് അടിക്കാൻ പാടാല്ലേ
ഒ ഒരു ഹെഡ്ഷോട്ട് ഒരെണ്ണം കൊണ്ടാൽ മതി.
ആണല്ലേ കോളർ ഡ്യൂട്ടി ഒക്കെ കളിക്കാറുണ്ടോ കോളർ ഡ്യൂട്ടി ആ അതിനെത്ര റീകോയില് ഒക്കെ വരുവോ ഇതിനകത്ത്
അതിനെക്കാൾ എത്രയോ റീ കോയിലുണ്ട് സി എസ് ഗോ റേറ്റ് കോയിൽ ഏകദേശം സാമ്യമാ
സി എസ് ഗോ സാമ്യമാണോ ആണല്ലേ സി എസ് സി ക്കോ ഞാൻ കളിച്ചിട്ടുള്ളതാ സിക്കോ നല്ല രസമാ
ആ സിഎസ് ക്കോയിന്ന് ഇതിലും വിത്യാ വ്യത്യാസം എന്താ വെച്ചാൽ ഇതില് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ പവർ ഉണ്ട്.
ആഹ് പക്ഷെ അപ്പോഅത് പേയ് ടു വിൻ പോലാവില്ലേ കാശ് കൊടുക്കുന്നവർക്ക് കൂടുതല് നല്ല കളിക്കാനോതോന്നത്തില്ലേ സി എസ് ക്കോ ഇല്ല.
ഇല്ല ഇതിലെല്ലാ ഏജൻസും ഫ്രീയാ
എല്ലാ ഏജൻസും ഫ്രീയാ അല്ലേ
ആഹ് ഏ സ്കിന്നിണ്ട് സ്കിന്നിന് പക്ഷെ പവറൊന്നുമില്ല കാണാനൊരു ഗുമ്മിനന്നെ ഉള്ളൂ. പിന്നെ നമ്മള് ഈ സ്കിന്നുള്ളവരെ കൊന്ന് കഴിഞ്ഞാൽ അവരടെ സ്കിന്ന് നമുക്ക് എടുക്കാം.
ഓ ഓക്കെ ഓക്കെ സ്കിന്നുള്ളതങ്ങനെ ചെയ്താ നമ്മുക്ക്
സ്കിന്ന് എടുക്കാം പിന്നെ നമ്മള് ചാവുന്ന വരെ സ്കിന്ന് നമ്മടെ കയ്യിലുണ്ടാവും നമ്മള് മാറ്റുന്നവരെ
നല്ലൊരു കാര്യമാണത് ഫ്രീ പ്ലെയസിനും കിട്ടുമല്ലോ
ഇതിൽ സൗണ്ട് വിത്യാസം ഉണ്ടാവും അപ്പോൽ കളിക്കുമ്പോ ഒരു ഗുമ്മ് കിട്ടും അങ്ങനല്ലേ ഒരു കളിക്കാൻ ഒരു രസ
അപ്പോ നല്ല രസമുണ്ടന്ന് തോന്നുന്നു ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം സിനിമയെക്കെ കാണാറുണ്ടോ?
സിനിമ കാണാറുണ്ട് നേറയെ സിനിമ കാണാറുണ്ട്.
ആണെങ്കി ഇപ്പോ ഈ ഇടയ്ക്ക് ഈ മാസം സ്പൈഡർമാൻ എറങ്ങും ഇല്ലിയോടാ ആഹ് സ്പൈഡർമാൻ എന്താലും കാണാൻ പോണം. സ്പൈഡർമാൻ കാണാൻ പോ മുന്നേ ആയിരുന്നോടാ സീരിസ് ഉണ്ടായിരുന്നല്ലോ ഡേ ഡെർവില് കാണണമെന്ന് പറയുന്ന കേട്ട്
ഡേ ഡര്‍വില്‍ കാണണം. ഡേ ഡര്‍വില്‍ പനീഷർ കാണണം പിന്നെ
ആക്ച്വലി പണിഷർ കാണണ്ട ഡേ ഡര്‍വില്‍ മാത്രം ഒരു കമ്പൽസറി ആയിട്ട് കണ്ടാ മതി മറ്റ ആ പണിഷറാ ണെങ്കിലും ആക്ച്വലി അത്ര ബെസ്റ്റ് സീരിസ് ഒന്നുമല്ല പക്ഷേ സമയംഉണ്ടെങ്കി ഫസ്റ്റ് സീരിസും സെക്കഡ് സീരിസും കൊള്ളാം പനിഷേ പക്ഷെ ഡേ ഡെർവിൽ ഒരുപാട് ആണ്. ആ ഡേ ഡെർവിൽ പക്ഷേ ആക്ച്വലി എന്തായാലും ആ കാ കാണേണ്ട ഒരു സീരിസാ ഡെ ഡെർവിലെ കാണാൻ നല്ല രസം. ഡെ ഡെർവിൽ അടിപൊളിയാ എനിക്ക് തോന്നന്ന് നാല് സീസൺ ആന്ന് തോന്നുന്നു ഡെ ഡെർവില് രണ്ട് സീസൺ കണ്ടാ മനിഷേ സ്പൈഡർമാന്റെയെക്കെയേ
ആണോ?
ആ അടിപൊളി തന്നയാ പൈഡർമാൻ്റെ നണ വില്ല്തത് പറഞ്ഞില്ലല്ലോ?
ഏ
വില്ലൻ റിവീ ലെയ്തില്ലല്ലോ?
ഇല്ല ഇല്ല ഇല്ല ഫൈ ഡർമാൻ ഇതിൽ മ്യയൂട്ടന്റന്ന് ആവുന്ന് പറയുന്ന കേട്ട്.
ആ അത് നമ്മള് ട്രെയിലറി പറഞ്ഞർനല്ലോ ഫസ്റ്റ് സ്പൈഡർമാനിന്റെ പോലെ ആകുന്നു.
ആ പിന്നെ സാഡി സിങ്ക് വെ രുന്നുണ്ട്.
ആ അതെ അതന്ന് നമ്മൾ കേട്ട അയലൂ സി ന്
ആഹ്
മറ്റേ പരക്സൈട്ടർമൻ്റെ സിനിമകള ഫൈഡർ മാന്റെ ബില്ലണത വി ആഹ് അല്ല സ്പൈഡർമാൻ ഫസ്റ്റ് മാത്രമല്ല സെക്കൻ് സ്പൈഡർ മാനില്ലേ അതിനകത്തും ഈ ആൻഡ്രി ടുആൻഡ്രി യുടെ സ്സ് പേടർമാനില്ലേ അതിനർത്തം പോ അല്ലല്ല പോസ്റ്റർ ന കത്താണങ്കില് വ ല്ലനെ കാണിക്കും വില്ലനസ്‌പൈഡർ പന്റെ എതിരെ കാണിക് അതായത് വില്ലൻ ഈപൈഡർമെന്റെ ഗ്ലാസ്ണ്ടല്ലോ
ആഹ് ഞാൻ കണ്ടിണ്ട് നാറി ഒരു ഒരു റീൽനെ കണ്ടു
ആ മാസ്കിയാണെങ്കിഈ റിഫ്ലക്ഷൻ കാണും
ആ ഇതില് സെണ്ടയാണ് വില്ലൻ
ആത് സെന്റ് യ്യ കാണിക്കുന്നത് അതൊണ്ട് അറിയത്തില്ല
സെൻറയ്ക്ക് ഇനി വല്ലതും പിടിച്ച് സെൻണ്ട യ് വില്ലനെ അവർ സെണ്ടയെ കൊല്ലും അങ്ങനെഎന്റെ വീടുംനഷ്ടപ്പെടും
കില്ല എത്തില്ലല്ലോ
ആണോ അല്ലേ
ആ നോക്കി റൂൾ ഉണ്ടോന്നുംഇൻക് അറിയത്തില്ല ഉണ്ട് ഫൈഡാർമനെ ഇക്ക അറിയത്തില്ല ഫൈഡർമനും ഇല്ലെന്ന തോന്നുന്നു കാരണംഫൈ ഡർമാ ൻ ഇത്രയും ആയിക്ക് കണ്ടേനെ ഇപ്പം
ആഹ് അതെ അതെ
ആഹ് ആകെ മറ്റേ ഇൻസിജി അല്ല എൻ ണ്ടിയുമെന്റ് മാത്രമേ ആ കിൽ മോഡ് കിൻ പോഡ് കണ്ടിട്ടില്ലേ ഫൈഡർ മാന്റെ ആ കണ്ണൊക്കെ ചോന്നിട്ട്
ആഹ് ആ മറ്റേ അയൺമന്റ് അയൺമൻ കൊടുത്ത സ്യൂട്ടുള്ള പക്ഷേ ഇതിലയമെന്റ് സൂട്ട് പോയില്ലേ ആഹ് അയന്മന്റെസൂട്ട് പഴയതിൽ പോയല്ലോ ഇവരക്ക ആർക്കും ഓർമ്മയില്ലല്ലോ ഇയാളെ
അപ്പം അ സ്യൂട്ട് അവന്റെ കയ്യിലില്ലേ അപ്പം
ഇല്ലല്ലോ ഇല്ലാന്ന എനിക്ക് തോന്നുന്ന ഇപ്പൊ അവർക്ക് ആർക്കും ഓർമ്മയില്ലല്ലോ ഇയാളെ
ആ ഓർമയില്ലേ ലും കുഴപ്പില്ലസ് ക്യു ട്ട്ഇവന്റെ അല്ലെ കൊട്
സ്യൂട്ട് കും സ്യൂട്ട് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പില്ല
മ് മറ്റേ ലാസ്റ്റ് സിൻ ലാസ്റ്റ് സിനിമയില് ഈ മൂന്ന് സ്പാൻ പാനുള്ള സിനിമയല്ലേ അയ്നഗത് ഫസ്റ്റ് ഡോക്ടർ ഓക്ടോബസ് അറ്റാക്ക് ചെയ്യുമ്പേഇ ഇവൻ പെട്ടെന്ന് എങ്ങനെ സ്യൂട്ടപ്പ് ആവുല്ലോ പെട്ടെന്ന് ഞാൻ ചോച്ച് അത് എങ്ങനെണ്ന്നാവോ ഇതിന്റ ഓർമ്മ വരുതില്ല
അല്ല അത് കഴിഞ് ലാസ്റ്റിലേക്ക് നോർമൽ സ്യൂട്ടിലല്ലോയിരുന്നോ
അല്ലല്ല അത് അത് എവിടുന്നായിരുന്നു സ്യൂട്ടപ്പ ആയത് ഇങ്ങന കണ്ണാടിന്നാഎങ്ങനെയായിരുന്നു എനിക്ക് ഓർമ്മ വരുന്നില്ല എങ്ങനെയായിരുന്നത്
അല്ല ആന്നെ ഒരു സ്പൈഡർ മറ്റരു സ്പൈഡറിന്റെ ഒരു ചിന്നം ഇണ്ടായിരുന്നു അത് നെഞ്ചത്ത്ത്തിത ല്ലേ
ആ ആഹ് അങ്ങനെ ആണ് തോന്നുന്നു തൊട്ട ആളുടെ പെട്ടെന്ന് ബോഡി മൊത്തം വന്നല്ലേ അപ്പൊ കാണോ കാണും കാണും അല്ല നാട്ടുകാർമാർ ന്ന് പറഞ്ഞ പക്ഷെ അത് സ്യൂട്ട് പോകേണ്ട ആവശ്യമില്ലല്ല സ്യൂട്ട്
അത് ശരിയാണ് പക്ഷെ എനിക്ക് എന്തോ സ്യൂട്ട് കൊടുത്തുന്നോ അങ്ങനെ എന്തോന്ന് എനിക്ക് തോന്നുന്നില്ലേ
പാറ്റ് കൊടുക്കാ മ ഓൾറെഡി മറന്നില്ലേ അവരെ
ആണല്ലോല്ലേ ഓർമ്മയില്ല
അല്ല കൊടുക്കേണ്ട ആവശ്യല്ലല്ലോ ഇപ്പൊ ടോണി ഇല്ലല്ലോ ടോണി പോയതിന ശരിക്ക തോണി പോയസ്ഥിതിക്കിനി ആർക്ക് കൊടുക്കുകൻ വേണ്ട ആ ഒരു ഓർക്കതു ഇല്ലല്ലോ ഞെ സ്യൂട്ട് ഉണ്ടാക്കിയ കാര്യം മറന്ന് നോയിക്കാണും ണിയൊക്കെ കാരണം അടു പറഞ്ഞല്ലോ ആ അല്ല പക്ഷെ ഹാപ്പിയും അവിടത്തെ ആൾക്കാരൊക്കെ അവിടുത്തെ ആൾക്കാർ ഷൂട്ട ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഷൂട്ടിന്റെ എക്സിസ്റ്റൻസെ മറന്നുപോയി കാണും
ആഹ് ഞാനിപ്പോ ഒരു കടയിന്റെ ബാക്കിൽ നിക്കുവായിരുന്നേ ഈ കടന്റെ ബാക്കിൽ ഇത്ര സ്റ്റോറേജ് ഉണ്ട്ന്ന് ഞാൻ ഇപ്പോഴാ കാണുന്ന ഇതിന്റെ ഉള്ളിൽ നറയെ കസേരി ഇതൊക്കെ ബാക്കിൽ വെച്ചിട്ടുണ്ട് കസേര സ്റ്റൂള്
ആണല്ലേ ആഹ് സ്പേസ് കൂക്ക് കടയാക്കിയ റന്റിനും എടുത്ത എല്ലാം ചെയതാ പോലെ
അതെ അതെ ആഹ് സ്ഥലം കൂടിയ കൊടുക്കാൻ പറ്റുവ
ഉം അല്ല ഈ സ്പൈഡർമാൻന്റെേ ആക്ച്വലി നമ്മള് കിങ് പിൻ ആയിരിക്കും വര്യ അല്ലെങ്കിൽ കിംഗ് പിനുണ്ടല്ലോ എന്തായാല ഈ ഈ യൂണിവേഴ്സല്ല ഡേഡവലൻെ യൂണിവേഴ്സല്ലേ ഡേഡ ഡവൽനാകത്ത് കിങ് പിന്നെ എന്തായാലും തോൽപ്പിക്കപ്പെടുന്നില്ല അപ്പൾ കി പിനായിരിക്കും വല്ലും
ആണോ
ആഹ് കിങ്പ്പിനാകൻ സാധ്യത ഉണ്ടല്ലോ മറ്റേ മൈൽസ് മൊറാൽസിന്റെ സ്റ്റോറി കണ്ടിട്ടില്ലായിരുന്നോ
ഞാനത് ഫുള്ള് കണ്ടിട്ടില്ല എപ്പോഴും
ആണല്ലേ അത് നൈസാ അടിപൊളിയാ സ്പൈഡർമൻന്റെ മാൽ മൊണാസിന്റെ
ഫസ്റ്റ് പടം കണ്ടു സെക്കൻ് പടം ഫുള് കണ്ടിട്ടില്ല
ആണല്ലേ നോവേ ഹോം കണ്ടായിരുന്നോ മറ്റേ നോവേ ഹോമിലല്ലേ മൂന്ന് സ്പൈഡർ ആണോ പിന്നെ വേറെ ഏതോരണ്ണം ഉണ്ടായിരുന്നല്ലോ ഈ മേഡം വെബോ മേഡം വെബോ
അങ്ങനെ എന്ത സംബവില്ലായിരുന്നോ ആരട്യോ
ഫീമെയിൽസ് സ്പൈഡർമാൻ വരുന്നെ
ഏതില്
മാർവെൽല്ലിൻ്റെ കണ്ടിട്ടില്ല അങ്ങനെ മയൽസ് മൊറൽസ തോന്ന ശരി എന്നാൽ